ഹലോ
ഹലോ
ആഹ് കേൾക്ക്ൺല്ലേ
ആഹ് കേൾക്ക്ണ്ട്
മ് ന്താണ് വിശേഷം
എന്താ പണി
പണി നോമ്പാണല്ലോ
ആഹ് എന്താ ഫുഡൊക്കെ ണ്ടാക് ഭക്ഷണൊക്കെന്താ ണ്ടാക്ക്ണെ
ഭക്ഷണം മ് വൈകുന്നാരം മ് പൊറോട്ട വാങ്ങാന്ന് വിചാരിച്ചേ മക്കൊ അതാ ഇഷ്ട്ടം ഇന്നലെ പിന്നെ നെയ്ച്ചോറ് വെച്ച്
ആഹ് ബടീം ഇന്നലെ ചോറെന്നേയ്നി ഇന്നലെ ഞാന് സാധാ വെറും ചോറ്ണ്ടാക്കിക്കെയ്നി പിന്നെ ന്ന്പ്പഞ്ഞി എന്തെങ്കിലും ബിര്യേണിയോ അല്ലെങ്കി പൊറോട്ട വാങ്യേ എന്തെങ്കിലൊക്കെ ചെയ്യാന്ന് ങ്ങനെ വിചാര്ച്ച് ന്ക്കാണ്.
മഴണ്ടോ
ഓ മഴണ്ട് മഴപ്പ ന്ന്പ്പൊ പ്പൊര് ത്ണ്ട് ചോർച്ചണ്ട്. പെയ്യാ ചോര്ആ ങ്ങനെ
രലൊന്നുല്ലട്ടോ വടെ വടെപ്പ നല്ലൊരു മഴയെതു പള്ളി പോവാനേരം.
ഏ വടെപ്പല്ല രാവിലെ ങ്ങനെണ്ടായ്നി നല്ല മഴേയ്താണ്ട്ങ്ങനെ ചോർന്ന് പ്പ രണ്ടാമത് പിന്നീം വെര്ണ് ണ്ട്
ആഹ് ഇവടല്ല മഴ പെയ്ത് ചോർന്നു
ഏ
മ്പ്യാ ഒൺങ്ങൂല അതാണല്ലോപ്പപ്രശ്നം
ഏ അതാണ് ഞാന് കൊറേക്കെ തില് ഒൺക്കിക്കാണ്ടണ്ട്ടും മെഷീനിൽ
ആഹ് ആഹ്
ന്നാലും ഒണങ്ങൂല വെയ്ല് തട്ടിങ്കാണ്ട് ആഹ് യൂണിഫോമൊക്കെ ആവുമ്പളേ അഒന്ന് ഒണങ്ങി കിട്ടാം പണ്യാ. പിന്നെ മക്കളക്കെ ലെ
മക്കളൊക്കെ ഓഹ് ണ്ട് ന്ന്പ്പോ സ്കൂളില്ലാതേന കൊണ്ടയ് അവിടുത്രുണ്ട്
ഓര്ണ്ടായ പിന്നെ നമുക്ക് ഒഴിവും കിട്ടുല ഉം
നിങ്ങൾക്ക് മക്കളല്ലേ
ഓ മക്കളുണ്ട് അനൊക്കെ വീട്ടിലുണ്ട് ഒരാള് നോമ്പോ ഒരാൾക്ക് ഇന്നലെ തലവേദനേന അപ്പ പിന്നെ നോൽക്കേണ്ട പിന്നെ എന്റെ എ
കളായിനോ
ആ വലുതായിന് ഒരാള് ഡിഗ്രി കഴിഞ്ഞ്
ആ
പിന്നെ എട്ടാം ക്ലാസ്സിലാണ് ഒരാൾ പിന്നെ നാലാം ക്ലാസ്സിലാണ് ല്ലട്ടികളായിന
തന്നിപ്പ ഉണ്ടാവൂല്ലേ വീട്ടിലെ
തീരൂല ഉം ഒന്നും തീർന്ന്കിട്ടൂല അവ ഇങ്ങനത്തെഒരോത്തെ പണി ഞമ്മൾ ഇപ്പ വേണ്ടല്ല ആ ഒരാ കണ്ടിയില്ലെങ്കി നമ്മള് വേ എടുക്കും പക്ഷെ ഒരാ കണ്ടാ പിന്നെ എടങ്ങാറാവുല്ലേ ഇടുക്കട്ടെ ഏകശം കൊറെൊക്കെ താങ്ങിോക്കും
ആഹെ
അപ്പ അങ്ങനെ
ഉ കുളക്ക് അവിടെ അടുത്ത ആയിക്കൂല
ആഹ സ്കൂളക്കോവിടെ അടുത്ത നടന്ന പോവാല് ദൂരള്ളൂ
അ ശരി
ഒരക്ക്
ആ മൂന്ന് പെൺകുട്ടികളെ ആൺകുട്ടികളാ
ആ രണ്ടാള് പെൺകുട്ടി ഒരാ ഒരാ ആൺകുട്ടി നിങ്ങൾന്താ
അവ ഒ പോയി വെക്കമാ വക്കണ്ട പിന്ന ഓ ഓ ഒരാള് പ്ലസ് ടു ഒരാള് പിന്നെ പത്താംക്ലാസ് ആണ് ഒരാൾ ആറാം ക്ലാസ്സാണ്
എ
ഇപ്പൊക്ക ഒണ്ട് ൾ വെല്ല്യേളും ചെറ്യോളും നോമ്പൊറ്റ്ണ് അന്നെ ചെറ്യോള് നോറ്റിയില്ല
ആഹ് അപ്പൊ
ആഹ് അതാണ് ഞമ്മൾ സ്വന്തം ആകുമ്പോ ഞാൻ സ്വന്തം നോക്കി നോൽക്ക്ണന്ന് ചോറൊക്കെ മതി ഓലൊവുമ്പൊ ആഹ്
ഓല് ഓൽത്താ പിന്നെ ഓൽക്ക് പൊരിക്കടിം അത് മാണം ഇതു മാണം എത്തക്കോ പൂതികളേക്കാരം ഓര് ആഹ് ഞങ്ങള് സ്വന്താവുമ്പം പിന്നെമ്മക്ക് സുഖ അല്ലെങ്കി നമ്മക്ക് പണി ഏറെ
ഓക്ക് ഇഷ്ടള്ളത് ഇണ്ടാക്കണം
പിന്നെ നോമ്പുകാലത്താവുമ്പോ പിന്നെ നമ്മളങ്ങനെ ഓട്ടോമേ, റ്റിക് ആയിട്ട് അങ്ങനെ ഇണ്ടാക്കിപ്പോ ഉം പക്ഷേ ഇതാവുമ്പ നമുക്കുപടിയാണ് ഇണ്ടാക്കാനൊക്കെ വേറെന്താ വെക്കേഷനിൽ ട്രിപ്പ് ഒക്കെ
ഇപ്പ ആഹ പോവലുണ്ട് ഇപ്പോ കുറച്ചായി പോയിട്ട്
ഏ പിന്നെഭക്ഷണം പിന്നെ ങ്ങെന്താ ഇഷ്ട
ഭക്ഷണം ആ ബിരിയാണിയും മന്തിയയും ഒക്കെന്നാണ്
എല്ലോട്ത്തും അത് തന്നെല്ലേ മീൻ ഒന്നും ഇപ്പോ ആർക്കും വേണ്ടല്ലല്ലേ മക്കൾക്കും വേണ്ട
ഉം
ഇക്കൊന്ന് എടേല് കൊറേ ഇത് കഴിക്കുമ്പോ മീനിനൊരു പൂതിയ അപ്പോ ഇന്നലതേപലെ മീൻ വാങ്ങി കൊണ്ടന്ന് കഴിച്ച്
ഉം
പിന്നെ കോഴിയെന്നെ ആവുമ്പളെ
ആഹ ഇവിടെ ഒലെ ഉപ്പയ്ക്ക് മീൻ നിർബന്താ അപ്പൊ മീനേ വാങ്ങുള്ളു ചിക്കനൊക്കെ എപ്പഴെങ്കിലുംക്കെ വാങ്ങിയള്ളൂ എല്ലാ കറി വെക്കും പൊരിക്കയും ചെയ്യും
ആഹ
അെ മീനപ്പ എന്താ പച്ചക്കറി ഇന്തെ ഇറച്ചിയും കോഴിയും അല്ല പ്രശ്നം മീനാണ് വേണ്ടിയ അപ്പ മീൻ ഇങ്ങെ തന്നത് കൊണ്ട ന്നെക്കും ഇല്ല രാവിലെ ആകുമ്പോത്തിനോ
ഉം ഉ ഉ
കേക്ക് ഉണ്ടാക്കി വെക്കാനല്ലേ രാവിലെ പണിക്ക് പോയാ പിന്നെ കയ്യൂലല്ലോ ആഹ അപ്പൊ പിന്നെ തലേന്ന്
ഇവിടെ പിന്നെ പുഴ പുഴ അടുത്തുള്ള തോണ്ട് പുഴമീൻ വാങ്ങി കൊണ്ടുവരും അത് നന്നാക്കാൻ പോ പാടാ എന്നോട് പറഞ്ഞു ആ ഇപ്പൊ ട്രോളിങ്ങും കൂടി ആയോണ്ട് മീൻ ഉണ്ട് പഷൊക്കെ ഇത് മറ്റേതിട്ട മീനാണല്ലോ മോണിയ പ്പ അപ്പൊ അങ്ങനെ പറയും അപ്പ ജീവനോടെ എല്ലാതെയും ഒ കൊറെ കൊണ്ടുവരും അതിനൊക്കെ ഭയങ്കര താല്പര്യം ഇല്ല ആളാ അപ്പൊ അങ്ങനെ പറിം ഓ പിടിക്കാനും പോവും ഒഴിവുണ്ടായാൽ അയിനും പോവും അങ്ങനെ അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടാ കഴിക്കാനും ഇഷ്ടാണ് എന്നോട് പറയും ഒരു ചെറിയൊരു പരൽ ഉണ്ടായാ മതി ചോറ്
അത് ശരിയാ നമ്മള് പിടിക്കുമ്പോ വേറെ രസാണല്ലോ
ജീവനോടെ കൊണ്ടന്ന് കണ്ടാല് പിന്നെ കഴിക്കാൻ തോന്നൂല
അയ് ശരി
ഉ ആ ജീവനോടെ കണ്ടാ പിന്നെന്നോട് പിന് തെളളേളക്ക് ചെക്കാൻ കഴയില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും അങ്ങനെ കഴിച്ചോളും കാണാഞാല്
മുറിക്കാനൊക്കെ
ആ വേറെ ജീവനോട ആണെങ്കി പിന്നെ അനു മുറിച്ചു തരും ആ അല്ലെ ഞാൻ പറയാ മുറിക്കൂലേക്ക് ഏ
വല ഇടലാ
ആ വല ഇടും ചൂണ്ടലും ഇടും എല്ലാതും ഉണ്ട് പിന്നെ കണ്ടാ വാങ്ങിക്കൊണ്ടുവരും ഇവിടൊക്കെ റോട്ടിലൊക്കെ ഉണ്ടാവുല്ലോ അങ്ങനെ ആഹ് പൊയ മീന്
അ ശരി
ഒക്കെ വാങ്ങി കൊണ്ടുവരും അങ്ങനെയൊക്കെയ ഉണ്ട് പക്ഷെ എനിക്കിഷ്ട സാധാ നമ്മളെ പത്തലും മത്തി അതൊക്കെ ക്കെ, ഇൻക്കൊരു ആഹ് ഇൻക്കതു കഴിച്ചാല് റാഹ ഒരു സ ഇത് സന്തോഷം കിട്ടണെങ്കി അതാ മാണ്ടിയത്.
അത് ശെരി.
ക്കെ മീനൊക്കെ
ഹ്മ്മ് വെറെന്താ, മക്കളെക്കെ സ്കൂള്ല് വണ്ടിലാ പോവാ
ആഹ് ഒരാള് നടന്നോവും ചല്പ്പം ബൈക്ക്മലണ്ടാക്കി കൊടുക്കും.
ആഹ്
പിന്നെ ഒരാക്ക് ബസ്സ്ണ്ട് ഓള് പിന്നെ ബസ്സിലോവും.
അട്ത്തഞ്ഞയിരുക്ക്ല്ലേ സ്കൂള്?
തന്നെ
ഉം. വേറെന്താ വീട്ടില് പച്ചക്കറിയൊക്കെ ണ്ടോ?
ല്ല ല്ല പച്ചക്കറിയും കൃഷിയൊന്നുല്ല സ്ഥലൊക്കെ കൊറവാ. കൊറവാണ് പിന്നെ അയിനുള്ളരു താല്പര്യല്ല ഒന്നാമ അതുണ്ടാണ് ഇല്ലടത്തിണ്ടാ കാരണം താല്പര്യമല്ല പിന്നെ വെയിലട്ട്ണില്ല വെയിൽ മാണല്ലോ ല
ആഹ് അതെന്നെ ന്നാലും ഓക്ക് ചക്ക മാങ്ങ അങ്ങനത്തൊക്കെ ഇണ്ട്
ഓഹ് ചക്ക ഞാന് ഇന്റെ വീട്ട്ന്ന് കൊണ്ടുരും ആഹ് പിന്നെ മാങ്ങാർന്നാല് ഒക്കെ കിട്ടല്ണ്ട് ഇവിടൊന്നുല്ല ചക്കിം മാങ്ങിൻ അങ്ങൻത്തൊന്നുല്ല കൊർഞ്ഞ സ്ഥലാവുമ്പോ പിന്നെ അയൽവാസിയാള് ഓലൊക്കെ തെരും എല്ലാരും തെരും അങ്ങനെ ഇഷ്ടം പോലെ കഴിക്കലുണ്ട് സ ആഹ് ഇഷ് ഇഷ്ടംപോലെ കഴ്ച്ചലുണ്ട് സാധനൊക്കെ പിന്നെ കോമാങ്ങൊക്കെണ്ടല്ലോ അത് ഞമ്മക്ക് പെ മക്കൾക്കൊന്നും പറ്റൂല പക്ഷ നമ്മക്ക് ഇഷ് ഇൻക്കൊക്കെ ഭയങ്കര ഇഷ്ടാ നമ്മളാ ചെർപ്പത്തിലെ അങ്ങനെ കഴിച്ച് പോന്നോണ്ട് അപ്പൊ അതൊക്കെ തോ അങ്ങനെ ആഹ് സീസൺ കഴിഞ്ഞ് അത് അങ്ങനെ ഞങ്ങളും കൊറേ വാങ്ങി വെക്കും കടേല് ഇവിടെക്കെ ഇങ്ങനെ മലേന്ന് പർച്ചൊക്കെ കൊണ്ടന്ന്ങ്ങാണ്ട്. ഇവിടെക്കെ വാങ്ങാൻ കിട്ടീനി അപ്പൊ അത് ഞാൻ നല്ലോ വാങ്ങിവെക്കും എനിക്കിഷ് ടേനി മക്കൾക്കൊന്നും വല്ല്യതില്ലേനി പക്ഷെ അതൊക്കെ അങ്ങനെ ഓരോ ഇത് സീസണ്ല് നമുക്ക് ഇതേ കിട്ടുള്ളൂ ഒരേ കാലത്തല്ലേ കിട്ടുള്ളൂ. അപ്പൊവാങ്ങിയ അങ്ങനെ കയിച്ചു
മമ് കാക്കക്ക് എന്താ പണി
കാക്കക്ക് പിന്നെ ഷട്ടറിന്റെ ഒക്കെ പണിയ ഈ പീടിയ റൂമിന്റെ ഒക്കെ അങ്ങനെ അതൊക്ക ആഹ് വെച്ചൊട്ക്ക്ണൊക്കെ പണിയ ഏഹ് അഹ് ഇങ്ങനെ ഇത് കിട്ട്ണേണൻസർച്ച് ഓഡ്ർ കിട്ട്ണൻ സരിച്ചൊക്കെ
ദൂരെ ദൂരെ പോവാണ്ടാവ
ആഹ് ദൂരെ ദൂരെ പർനാല് ഇങ്ങനെ നമ്മള്ത് പുട്ച്ച് നട്ക്കണം. ഓഡ്ർ പുട്ച്ച് നട്ക്കണം അങ്ങനെക്കെ
മോളെന്തിനാ പഠിക്കുന്നേ വല്ല്യോള് ഡിഗ്രീ ലെ
അല്ല വല്ല്യോള് എട്ടാം ക്ലാസ്സാ ഓക്ക് ഇപ്പ സ്കൂള്ല് ഓരോ ഇത്ണ്ടല്ലോ ര സി സി ആഹ് ഓക്ക് ഇപ്പോ ലിറ്റിൽ സ് ഓരോ കുട്ടിയേക്കും ഓരോന്നാ അപ്പൊ കുട്ടികൾ അങ്ങനെല്ലേ എടുക്കുള്ളൂ അപ്പൊ അല ആ അല ഇത് ക ടീമിൽ ടീമിൽ കിട്ടീന
അത് ശരി
ഉ അത അങ്ങനെ
ന്ന ശരി വേറെ ഒന്നുമില്ലല്ലോ വിളിക്കേണ്ടന്നാ ആ